ആഹ
ആ എന്തൊക്കെയ വിശേഷങ്ങള്?
നല്ല വിശേഷം.
ഉ ഹ സുഖല്ലേ എന്താ പരിപാടി?
ഒന്നുമല്ല ഇന്ന് നോമ്പല്ലേ അപ്പ ഇങ്ങനെ.
അതോണ്ടാണ് ഇപ്പ ഇങ്ങനെ ഒരു ലീവ നേരം. ഇഞ്ഞിപ്പോ തൊടങ്ങാനായി ഉം ഉ തൊടങ്ങാനായി കുട്ടികളൊക്കെ എന്താ ചെയ്ണെ?
കുട്ടികള് പഠിക്കാണ് ഒരാള്ഡിഗ്രി ആണ്. ഒരാൾ എട്ടാം ക്ലാസ് ഒരാൾ നാല്.
ആഹ ഡിഗ്രി ആ എനിക്ക് ഒന്ന് മൂന്നര വയസ്സ്. ഒന്ന് ഒരു വയസ്ഒക്കെ ആണ് അംഗന അംഗനവാടിലെ ഉഅംഗനവാ അംഗൻവാടിയില് പോവണ്ട്. അല്ലാതൊന്നുല്ല ഉം മടി ഭയങ്കരാണ്. മടി എന്താച്ചാല് ഉ എന്താ ആ ഒരു മാസംങ്ങനെ. ഒരു മാസംപ്പായില്ലേ പ ആയിത്തൊടങ്ങ്ണ ആ അപ്പ കൊറച്ചൊക്കെ ലെവലാആയിട്ടുണ്ട്. പക്ഷെ അപ്പ്പോത്തിന് ശനി ഞായരും വരുമ്പോഴാണ് വിഷയം വര ശനി ഞായർ. മുഹറം ഒമ്പതിന്റെ ഈ പത്തിന്റെ ലീ ലീവൊക്കെ വന്നണ്ട് എന്താവുമ്പോളാണ് പ്രശ്നം വര അപ്പൊ പിന്നെ
ഉം
മടി വരായാണ് പിറ്റേന്ന് പോകുമ്പോത്തിന്നും എന്നാലും പോവണ ട ടീച്ചറെ കാണോളം കരച്ചിലെന്നാണ് ടീച്ചറെ ഓളെ ടീച്ചർ കൊണ്ടോ വലാണ് കൊണ്ടോവലും കൊണ്ടുവരലാണ് കുറ കുറച്ച് ദൂരത്താണ് അപ്പ ടീച്ചറാ വണ്ടി മെ മമ്മല്ലാം അങ്ങോട്ട് കേറോളം കരച്ചിലെന്നാണ് അത് കഴിഞ്ഞാ പിന്നെ റെഡി ആാവുന്നാണ് ടീച്ചറ് പറയ്ണത് ടീച്ചറെടുത്ത് എത്തി കഴിഞ്ഞൽ പിന്നെ ടീച്ചർ കുറച്ച് കഴിഞ്ഞ വീഡിയോ ഇട്ട് തരും. അപ്പളൊന്നും പിന്നെ പ്രശ്നല്ല.
ആ വീട്ട്ന്നന് പോണരാ
ആഹ വീട്ടിൽന്നണ് പോണ ടെൻഷനും ആ ഒരു ഇതിലാണ് പ്രശ്നൊന്നുമല്ല ന്നാലും ആ രാവിലത്തെ പക്ഷെ ഭക്ഷണം ആ ഭക്ഷണവും കൊടുക്കണ്ട വെയിലും കൊള്ളണ്ട. ഉ മച്ചതാതല്ലോ ഫോണ് മലങ്ങട്ടെ ആ അതെ അതെ രണ്ടാമത്തതും കൂടെ ഇണ്ടാവുമ്പോ ഓനെ ശരിക്കും നോക്കണെങ്കിലും ഭയങ്കര വികൃതിയാണ് മറ്റേത് വലുതെയ് നലോണം കാട്ടു ഓളെ അപ്പൊ ഓനെ അപ്പൊ പിന്നെ രാവിലത്തെ ആ ഒരു ഫുഡ് പിന്നെ അത്ല ഇവിടെരുന്ന വെറും ഫോണ് ഫോണ് ഫോണ്.
ആ അതന്നെ ഇ വടി അങ്ങനന്നെ ഫോണ് ഫോണ് ഇത് അല്ലെങ്കി തല്ലൂട അല്ലെങ്കി ഫോണ്.
ആ അതെ അതാണ് അവസ്ഥ അപ്പൊ അപ്പൊ പിന്നെ ആ അതുകൊണ്ട് പിന്നെ അണ് പറഞ്ഞേക്കും എത്ര റിസ്
പക്ഷെ എന്റെ എടത്തിറയുചെറ ചെറുദന് അതേപോലെ ഞാന് പിന്നെ പിന്നെ അംഗലവാടിയില് ഓള മുഖത്തൊക്കെ ഒരു വെള്ള പുള്ളിയേ നി. വിറ്റാമിന്റെ കുറവായിട്ട് നമ്മൾ ഇവിടുന്ന ആകുമ്പോ ഭക്ഷണൊന്നും ലക്ക് കോയോ അങ്ങനെ തന്നെല്ലേ പറ്റുള്ളൂ. ക്ഷേ അംഗലവാടി വിട്ടപ്പം അവി ആ ചെറുപയറ് അവിടുത്തെ കടല പ്രോട്ടീല്ലെ ഫുഡ് ഇതൊക്കെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചപ്പോ ആ മുഖത്തത്തെ പുള്ളിയൊക്കെ പോയി. അപ്പൊ അതിന്റെ ഒക്കെ ആ അടുന്ന് പിന്നെ എല്ലാം കൊടുക്കുവാണല്ലോ?
ആ അതന്നെയാണ് ആഅ ടീച്ചറും കൊടുക്കും. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പാലും അതെന്ത ഒരു കൃത്യം കൃത്യം പോലെ കിട്ടുകയാണ് ഞമ്മൾ പറഞ്ഞാൽ കൊടുക്കും. അത് ഇന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മക്ക് കൃത്യായിട്ട് കൊണ്ടു നടക്കാൻ കഴിയും. ഇവിടാണെ ഇങ്ങനാലും കഴിയൂല. ആ ഞമ്മൾ എന്തായാല ആഹ അതെ ഇന്നത്തെ അതെ ഇന്നത്തെ ഇന്നത്തെ പോല ആവൂലേ ഞമ്മക്ക് നാള നാളെ നമുക്ക് വേറെ എന്തേ ലുംഉണ്ടാവൂലോ ഹോസ്പിറ്റലില് പോവാണ്ടാവില്ലേ മരിച്ച പോകണ്ടാവും. അങ്ങനെ ഉണ്ടാവും ഓലക്ക്ന്ന് പറഞാൽ ഓല അതിനായിട്ട് ഇരിക്കലേ? പ്പോക്കൊരു കൃത്യം പോലെയാണ് ഉറക്കം തന്നെ ആയാലും ആ മക്കളിപ്പ ഇന്റെ കൂട്ടി ഇപ്പ എല്ലാരും ഇപ്പ ഇ ഉമ്മ ഉ അജന ആയതായിരുന്നു അപ്പൊ ഇമ്മ ഉമ്മ പോണം എന്ന് ഓള് ആ ഉമ്മ പോയിട്ടാാണ് ഓള് പോവല് തുടങ്ങിയത്. അപ്പ ആ സമയ എന്താ പറയാ ഓക്ക് ആ അപ്പൊ ഇമ്മ ഇപ്പ വന്നപ്പം ഉമ്മ ചോദിക്ക ഇത് ഇത് ആ ആകെ മാറിക്കണല്ലോ? അപ്പൊ എന്താ നല്ല പെരുമാറ്റം നല്ലൊരു ക്ഷമ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് വേണ്ടതൊക്കെ ആ ക്ക് നല്ല കയിനുണ്ട് മറ്റേത് ഓള അങ്ങോട്ട് ഭയങ്കര പൊട്ടിത്തെറി എന്നാ ഭയങ്കര പൊട്ടിത്തെറി ചെറുപ്പ പ്പത്തിലേ ഭയങ്കര പൊട്ടിത്തെറിയിരുന്നു. ആ ഇപ്പഎന്നോട് പറഞ്ഞു നല്ല അടക്കുണ്ടല്ലോ ഇതിന് എന്താ ഇതിന് പറ്റിയത് മാസം കൊണ്ട് എന്ത് പറ്റിയത്. ഇമ്മ പോണം അന്നാ പോവാല തുടങ്ങിട്ട് ല്ലേനി ഉമ്മഇപ്പവന്നപ്പളാണ് എന്താ പോവല് തുടങ്ങിയപ്പോ ലെവലായി. വന്നത് ഇനിയിപ്പോ വിരുന്നൊക്കെ പോകുമ്പോഴാണ് പ്രശ്നം. അപ്പ
ആ വിരുന്നൊക്കെ പോകുമ്പോ അതിന്റെ മടിയാവും മക്കൾക്ക് കൊറച്ചേ കൊറച്ചു ദിവസം നമ്മളുടെ വീട്ടിൽ നിന്ന് കാണ്ട് പിന്നെ പോകുമ്പോ
ആ മടിയവും. അപ്പൊ എന്താ വച്ചാല് ഞാൻ ഇപ്പൊ ഇതുവരെ വിരുന്ന് പോയിട്ട് ഞാൻ ഇതു വരെ വിരുന്ന് പോയിട്ടില്ലേനി എന്താമിഹ്ജ്
പ്രായ ഒക്കെ ആകുമ്പോ നമ്മുക്ക് ഒന്ന് അങ്ങ അങ്ങോട്ടുംഇങ്ങോട്ടൊക്കെ പോകു വേണ്ടേ?
നടക്കൂല അപ്പൊ പിന്നെ എന്റെ വീടും ഓരു തമ്മിൽ നല്ല മാറ്റണ്ട്
ഉം. അല്ല പിന്നെ വെക്കേഷന് മാത്രമല്ലേ പോവാൻ കഴിയുള്ളൂ.
ഓക്ക് പോവാൻ കഴിയുള്ളു അതൊണ്ട് പിന്നെ ആ അതുകൊണ്ട് പിന്നെ അതാണ് വിഷയം. പിന്നെ ഫുഡ് ആ പത്തിരിയാണ് പറഞ്ഞേക്കണേ. ഇനിപത്തിരി തുടങ്ങണം പത്തിരിപ്പണിക്ക് തുടങ്ങണം കൊറെേ ആൾക്കാരുണ്ട്. കാരണം ഇളച്ചനുണ്ട് മെളച്ചുണ്ട് നാത്തും ഉണ്ട് ഇമ്മുണ്ട് ഇപ്പുണ്ട് വല് കുടുംബമാണ്. മൂ ത്തച്ചി ഉണ്ട് ഓല് വേറെ പൊയ്കണ്. ഏ ആ പിന്നെ ഞങ്ങള് ഇനി ഞങ്ങളാണ് ഇനി ഇളച്ചനെ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളേ ഒരു മാസമായിട്ട് ഒന്നര മാസമേ ആയിട്ടുള്ളു കല്യാണം കഴഞ്ഞിട്ട് ഇമ്മാന്റെ ഹജ്ജ് ഹജ്ജിന്പോണതിൻ്റെ കുറച്ച് മുന്നേ ഒരാഴ്ച മുന്നേയായിട്ട് എനിക്ക് കല്യാണം. അപ്പൊ ആ കല്യാണത്തിരക്കും ഇതൊക്കെ ആയിട്ട് രണ്ട് രണ്ടര മാസംമായി ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നി അപ്പൊ ഇനിയാണ് പോവല് ഇക്കാരം. പക്ഷെ അപ്പോത്തേക്കിന് ഇവിടെ അംഗൻവാടി ആലോചിക്കുമ്പം പോകാനും തോന്നി
തോന്നൂല, ആഹ് അല്ല മടി പിടിച്ചാ പിന്നെ മടിയാണ്. പിന്നെ പിന്നെ എൽക്കെജും, പിന്നെ നമ്മള് പൈസ കൊടുത്ത് പഠിപ്പിച്ച്ണോൻ എൽ കെ ജി, യു കെ ജി ഒക്കെ ആവുമ്പോ പിന്നെ നമ്മളങ്ങട്ട് പോവും
ഓൻ പോകും. പിന്നെ സ്കൂളല്ലേ പിന്നെ എന്താച്ചാ അംഗലവാടിന്ന് പഠിക്ക്‌ണതല്ല ഈ പോക്കും വരവും പഠിച്ചിട്ടാനെ ഭയങ്കര പണിയാണ്. കാരണം ആഹ് ഫുഡും എൽ കെ ജി ഒക്കെ ആവുമ്പോ എൽ ആഹ് പിന്നെ അതുല്ല ഓൽക്കിങ്ങനെ പോയി ശീലവണം, കാരണം എൽ കെ ജിക്കങ്ങനെ പെട്ടൊന്ന് കൊണ്ടോയ് ഇര് എത്തുമ്പോൽക്ക്‌ കഴിയൂല കാരണം ഈ പോക്കും വരവും പഠിച്ചിട്ടുമ്പോൾ പിന്നെ എൽ കെ ജിത്തെ ബെയ്സാണ് പഠിച്ച് കഴിയും, പിന്നെ എൽ കെ ജിത്തെ ബേസ് നമുക്കി കിട്ടിട്ടില്ലെങ്കിൽ കുട്ടിയേൾക്ക് കാലകാലം ഒന്നും കിട്ടൂല്ല.
ആഹ് ഒന്നും കിട്ടും. അയ് ഞാൻ എന്റെ വല്യ മോനങ്ങനേനി ഞാന് രണ്ടാമത്തേനെ പ്രസവത്തിന് പോയി. അപ്പം ഇബന് ഇതേ പോലെ ഇവിടെ നിന്ന് ആഹ് അയില് പിന്നെ ഇവനെ ആ അടിത്തറ കിട്ടെത്ത് ഒന്നും എഴുതാനും വായിക്കാനും ഏ ഏത് വിഷയിലും ല്ല, പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തില് ചേർത്തിയെ അപ്പൊ ഓല് ഇങ്ങനെ നല്ല മാർക്കൊക്കെ ഇട്ട് കൊടുക്കും.
ആഹ്, അത് വിഷയല്ല. അത് പിന്നെ എന്താറവണ്ടാവാ ഇംഗ്ലീഷ് ഇണ്ടാവൂല മലയാളുണ്ടാവൂല
ക്യോനെ, അപ്പളാവന് ഏഴ്ത്തും വായനിം അറീല്ല ഞാൻ തന്നെ അറിയ്ണത്.
ഇപ്പന്താന്നറിയോ ഇബല്ക്ക് ഇംഗ്ലീഷും അറിയാതെയാവും മലയാളം അറിയാതാവും, പി ഇന്റെ താത്താന്റെ കുട്ടി അങ്ങനെണ്. ആഹ്
ഫസ്റ്റ്ത്തന്നാവുമ്പോ നമ്മക്കൊന്നും അറിയില്ലല്ലോ, എങ്ങനെ ഇത് വരാന്നില്ലെ ഈ അടിത്തറ
ആഹ് അട്ത്ത അട്ത്തറ കിട്ടണം. പിന്നമ്മൾ ഈ ആഹ് ഞമ്മളീ ആഹ് അതമ്മക്കൊരു മെയിന്റ്ണ്ടാവൂല, കാരണം ഒന്നാം ക്ലാസ്സല്ലേ രണ്ടാം ക്ലാസല്ലേ, എൽ കെ ജി അല്ലേ ആഹ്, അങ്ങനെ നിക്കും അതാ അതാണ് ഞമ്മള് നിക്ക. പക്ഷെ ഞമ്മക്ക് ഈച ചെറുപ്പത്തില്, നമുക്ക് ഈ ചെറുപ്പത്തില് കിട്ടിയത് നമ്മള് മറക്കൂല. നമ്മളെ ഈ ചെറു ചെറുപ്പത്തില് കിട്ടിയത് എന്തായി നമ്മളെ നമ്മള് മദ്രാസിന്ന് പഠിച്ചത് നമ്മളൊരിക്കലും മറക്കൂല, അതേമാരിക്കാണ് ട്ട്നത്. നമ്മളെ മദ്രാസ്ന്ന് നമ്മളെന്താണോ പഠിച്ചത് നിസ്കാര മദ്രസ്സും പഠിച്ച നമ്മക്കത് ഒരി ഒരിക്കലും നമ്മളെ ജീവിതത്തില് കൊണ്ടടക്കുമ്പോ നമ്മളതൊന്നും മറക്കൂലല്ലോ? അത് അതുപോലെ തന്നെയാണ് ഇ അതെ നമ്മള് ബേസന്താണോ പഠിച്ചാല് ആഹ്
ഇതാണ് പറയ്ണത് ഞാൻ സാധാ സ്കൂളില് ഓനെ ആക്കിയപ്പോ അവിടന്നാണ് ഓൻ മല മലയാള എഴുത്തും വായനൊക്കെ പഠിച്ച്ണത്. അഞ്ചാം ക്ലാസ്സില്. നാല് വരെ ഇങ്ങനെ വി ട്ട്, സൗകര്യത്തിനും മാണ്ടിയിട്ട് പക്ഷെ അഞ്ചിലെത്തിയപ്പളാണ്
ഉമ്മ് അതാ, ആലവലാ തേപ്പെന്താറിയോ ഈ അപ്പ ഈ ഈ മലയാളം കൂടിയാണ്ട് പോവും. അതാ പ്രശ്നം വരാ, എല്ലം പോ, നമമുക്ക് ഈ മലയാളത്തിനോടുള്ള ആ ഒര് ഏഹ് മലയാളക്ഷരങ്ങള് വരെ ആ അപ്പൊ കിട്ടൂല, ഈ ഇംഗ്ലീഷ് അത്രയും കിട്ടൂല. അങ്ങനെയാണതാവെ, പിന്നെ കുട്ടിയേളങ്ങട്ട് കടന്നടി എടങ്ങേറാകും, പിന്നീട് ഓലെ അയ്ക്ക് അയിക്കാണ്ടാ
ഞാനിങ്ങട്ട് എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ പറയലാ ഓനെ പ്രത്യേകം ശ്രദ്ധി കേണ്ടി ശ്രെദ്ധിക്കേണ്ടിരുന്നു
ആഹ്, അപ്പോത്തിനെന്താറിയോ ഈ കുട്ടിയാള് ആഹ് ആഹ് അറീല്ലാന്ന്ള്ളനെലക്ക്, അപ്പോത്തിന് പിന്നെ, പിന്നെ അതും ഞമ്മള് ഈ ശ്രദ്ധ ജ്ജ് വരുമ്പോത്തിന് ഇബല് എട്ട്, ഒമ്പത്, പത്തൊക്കാണ്. ഈ പത്ത് കാണ്ട് എത്തുമ്പോത്തിന് പിന്നെ ഇബലെല്ലാരും മാർക്ക് ചോയിക്കേണ്ട അവസ്ഥ വരല് അപ്പോത്തിനി ഇപലാ ബേയ്സാണ്ട് മറക്കണേ, നമ്മള് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ആയി ആഹ് അ അപ്പൊത്തിന് പത്താം ക്ലാസ് എത്തും. അപ്പൊ പിന്നെ പത്താം ക്‌ളാസ്ക് എത്തുമ്പോ ഒന്നും അ
ഒന്നും അറീന്നില്ല പക്ഷെ അറബിയൊക്കെ നല്ല ടഫ്ഫെനി പത്താം ക്ലാസ്സ്ന്നൊക്കെ ഇങ്ങട്ട് പിന്നെ അയിന് പൊ പഠിക്കാല്ല മറ്റേ പ്രധാനപ്പെട്ടത് മാത്രം പഠിച്ചുങ്ങാണ്ട് അങ്ങനെട് ഏതായാലും കുഴപ്പല്ലാത്ത കോലത്തില് ജയിച്ച്ട്ടണല്ലോ
ആ അങ്ങനെ തന്നെ പെന്റെ താത്താന്റെ കുട്ടി ഓളിങ്ങനെ പ്രാർത്ഥിക്കലന്ന് റബ്ബേ ജയിച്ചിട്ടമ്മ ഓന്തിമ്മേ അഞ്ചാം ക്ലാസ് വരെ ഇത് പഠിച്ചു ബി സി സി ബി എസ് ഇ പഠിച്ചിട്ട് മാർക്ക്‌ ഓള് മാർക്ക് കാണാം.
പക്ഷേ ഓലല്ലോം മാർക്കിട്ടൊടുക്കും ഞമ്മക്കിപ്പോത് അറീലല്ല എന്താപ്പത് കാ അതെ മോൻ പഠിച്ചിണണ്ട് വിചാരിച്ച് ഞാന് പിന്നെ ഫസ്റ്റ്തത്തതായോണ്ട് നമ്മക്ക് അറീല്ല തും മെയിൻന്റെ വർക്കാണ് ഈ അടിത്തറമാണെന്നുള്ള ഒരു മെയിൻറെ ന്റെലുല്ല
അതാണ് വിഷയം നമ്മക്കിപ്പ ഉം അതോണ്ടാണ്
പിന്നെ രണ്ടാമത്തതായപ്പോ ഓള് പിന്നെ അത്യാവശ്യം പിന്നെ ഓരോ മക്കള് ഓരോ കോലുവാണ് ചെലോര് ഇങ്ങനെ പഠിച്ച ചെലോര് ബാക്കിലാക്കാരം സ്കൂളൊക്കെിട്ടും കാര്യല്ല പിന്നെ രണ്ടാമത്തോള് പിന്നെ വല്യ കുഴപ്പ ഇപ്പല്ലാതെ അങ്ങനാണ്ട് പോയി ഉം മൂന്നാമത്തത് ഇപ്പറഞ്ഞീലോരി ഞാൻ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇരിക്കണം ഇന്നാല് ഓള് ഇരിക്കും അല്ലെങ്കിൽ ഓക്ക് മടിയാ ഭയങ്കര മടിയാ പഠിക്കാൻ മടിയാ ആഹ് ന്ന ആയിക്കോട്ടെ
എന്താ അവടെ കച്ചറ